ലോ
ഹലോ ആ കേക്കാവോ?
ആഹ് കേക്കാലോ
ആഹ എന്താ പരിപാടി
ഒന്നുല്ല വെറുതെങ്ങനെ ഇരിക്കുന്നു നിങ്ങക്കെന്തൊരു പരിപാടി?
ഞാനിപ്പോ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കെയറിയതേ ഉള്ളു ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചില്ലേ ഇട്ടച്ചേക്കന്ന് കഴിക്കണം നിങ്ങള് കഴിച്ചാ?
ആഹ ഞാന് ഇപ്പ കഴിച്ചിട്ട് കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്
ആഹ് എങ്ങനെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ?
ചൊപ്പനിയൊക്കെ കൊള്ളായിരുന്നു ആ ഇന്ന് കുറച്ചധികം നേരം നിക്കേണ്ടി വന്നു ജി എം പോക ലേറ്റായി അങ്ങനെ കുറച്ചധികം നേരം നിന്ന് ആഹ് പിന്നെ എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു കഴിക്ക?
ഫുഡ് ചോറ് മീൻകറിയ ഇതൊക്കെ തന്നെ ഇവിടെ അവിടെ
ഇവിടെയും ആഹ ഇവിടെ ചപ്പാത്തിയും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ കഴ
ഏ നാളത്തെ പരീക്ഷക്ക് വല്ലൊക്കെ നോക്കിയാ?
നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാം നോക്കില്ല സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞില്ല ഇനിയും ടോപ്പിക്ക് കൊറെ നോക്കാനുണ്ട് ഇനി എപ്പ ഇരുന്ന നോക്കാനോ എന്തോ ഇന്ന്
എങ്ങനെ പഠിച്ചു തീർക്കും? കൊറേ
ആഹ ഇന്ന് നൈറ്റ് ഫുള്ള നൈറ്റ് ആഹ ഫുള്ളിരിക്കേണ്ടി വരും അതന്നെ
എത്ര മണിക്കൂർ ഒരു മണിക്കൂറല്ലേ എക്സാം
ആഹ എക്സാം ഒരു മണിക്കൂറേ ഉള്ളൂ പിന്നെ കൊല്ല ഇ ഐ ടി ഐ ഐ ഐ ടി ഐ ആഹ ഗവൺമെന്റ് സ്കൂളില അത് എനിക്ക തോന്നുന്നു കൊല്ലം കൊല്ലം അങ്ങ് പോണം ഒരുപാട് ദൂരണ്ട്
ആഹ ഇപ്പ രാവിലെ ഇറങ്ങണ്ടേ ഇനി
ആഹ് രാവിലെ ഇറങ്ങണം രാവിലെ ഇറങ്ങണം പിന്നെ എഹ ആഹ് മഴ ഇന്നിപ്പോ ഭയങ്കര മഴയായിരുന്നു അവിടെ മഴയുണ്ടോ?
ഓ ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു ഇപ്പോഴാണ ഒന്ന് കുറഞ്ഞത് രാവിലെയക്കെ എണ്ണീറ്റിട്ട് ഈ വിറയില എന്തര മഴ വെളിയിലിറങ്ങാൻ വയ്യ
ഇവിടെ ഭയങ്കര മഴരുന്നു ഏഹ
ഏഹ അങ്ങോട്ടണ്ടായിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥലത്ത്
അവിടെ മഴ അവിടെ അവിടെ നല്ല മഴണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മഴ ഇടയ്ക്ക് വെച്ച് ചോറാ പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെങ്കിലുക്കെ വീടെത്തി
ആഹ നനഞ്ഞ കുളിച്ച
ആഹ ഞാൻ റെയിൻ കോട്ട് യൂസ് ചെയ്തിരുന്നു അതുകൊണ്ട് കുഴപ്പല്ലായിരുന്നു പിന്നെ നളെ ക്ലാസ് ഒക്കെ ഉണ്ടോ?
നാളെ ക്ലാസ് കമ്പൻ സ്റ്റഡിക്ക് വേണെങ്കിൽ ആ പോവാം കമ്പൻ സ്റ്റഡിക്ക് പോണ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്
അവടെ കമ്പ്ലൈന്റ് സ്റ്റഡിക്ക് വേറെ ആരുണ്ട് നിന്റെ കുറച്ച് ഫ്രണ്ട്സ് അവര് വരുല്ലല്ലോ
അവര് വരവില്ലെന്ന് അറിയൻ പാടില്ല ഞാന് പിന്നെ ഇതുവരെ അങ്ങനെ പോയി ഇരുന്നിട്ട് ഒന്നും ഇല്ലാ പിന്നെ നാളെ വേണോ വേണ്ടതൊക്കെ ആലോചിക്കുന്നുണ്ട്
അവിടെ പോയിരുന്ന കംബൈൻ സ്റ്റഡി വലിയ ഗുണമൊന്നും ഇല്ല പക്ഷെ വലിയ ഇതൊന്നും ഇല്ല അവിടെ അവരിക്ക് ഏഹ നമ്മള് ആഹ ഞങ്ങള് ഒരുതവണ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല അവിടെയുള്ള പിള്ളേരെല്ലാം കളിച്ച്ച്ചിരിച്ചക്കയള്ളൂ
ല്ല ആഹ പിന്നെ സാറങ്ങണം വന്നിട്ട് വല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്
അതെ അതെ ഇന്നന്റെ ഒരു പല്ലങ്ങ് ഇളകി പോയതേ ഉള്ളൂ
ആഹ
ഏ എന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
ഏഹ്
ആ പേറൊന്നുമല്ല അതാ പറഞ്ഞ എന്റെ.. പല്ല് ഒടി മറ്റേ പല്ല് കേടായി ഒടിഞ്ഞിരുന്ന പല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം പകതിയേ ഉള്ളൂയെന്നു.. ആഹ അതങ്ങ് യിലകിപോയി അതെ അതെ ഞാൻ ഇരുന്ന് വലിച്ചിളക്കി.
ആര്?
ആഹ് ഹ പിന്നെ ഇന്ന് ഞങ്ങൾ കുറച്ച് ഇന്ന് കുറച്ച് ആക്ട്രസ്സ് ഒക്കെ വീണ്ടും വന്നായിരുന്നു കേട്ടോ?
ആഹ് എന്നിട്ട് കണ്ടോ പരിചയപ്പെട്ടോ എങ്ങനെുണ്ട് സ്വഭാവൊക്കെ?
സംസാരിച്ച സംസാരിച്ച അവരൊക്കെ നല്ല സംസാരമായിരുന്നു.
ആഹ്.
അവരെല്ലാരും അ എല്ലാരും ഇങ്ങോട്ടൊന്നും മിണ്ടും അകൊണ്ട് കൊഴപ്പമില്ല അവരക്കെ അവരുടെ സുഖ
ഇപ്പോ ഇല്ലല്ലേ..
ഏഹ ഇല്ല ഇല്ല ഞ ഞങ്ങള അങ്ങോട്ട് വെൽക്കം ചെയ്തു എന്തിനാ അ എന്നെയയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു.. ഞങ്ങൾ എന്റെ റിസപ്ഷൻ ഫ്രണ്ട് അല്ല നിൽക്കുയിരുന്നു ആ സമയത്ത് ഇന്ന അവിടെ ദീപാവലി എപ്പിസോഡാ അവിടെ ഫംങ്ഷൻ ഒക്കെ നടക്കുവ അങ്ങോട്ട് വരുന്നെങ്കിൽ വരാനൊക്കെ പറഞ്ഞ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്താരുന്നു
ആ പോയോ..
ഇല്ല ഞങ്ങൾക്ക് വർക്കണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങയില്ല ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു അപ്പോ എംഡി നിന്നിട്ട് ആഓ ഓക്കെഒക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളേന്നും കിട്ടില്ല
ഓ അങ്ങനെ ഉം അവര് വിളിച്ചതാ എന്നാലും നമ്മള് നമ്മള ജോലി കംപ്ലീറ്റ് ഒക്കെയുണ്ട്..
ആഹ് അവടെ എന്നിട്ട് അവർക്ക് സ്പെഷ്യൽ ഐസ്ക്രീം ഒക്കെ വേണമായിരുന്നു പക്ഷെ ഞങ്ങള അടുത്തെ ഐസ് സ്ക്രീം കൊള്ളത്തില്ലായിരുന്നു.
ആണ എന്തുപറ്റി ഏത് ഐസ്ക്രീം ആരിന്ന്?
ഏതോ ഒരു ആ കമ്പനിയുടെ അവർക്ക് അവര് അവര് ചോദിക്കുന്നതെല്ലാം നല്ല ഹൈൽട്ട ഹൈട്ടൊക്കെ ഇട്ട്ഈ സാധനങ്ങളാ ചോയിക്കുന്നേ.
ഉം അത് നമ്മുടെ ഇവിടെ അങ്ങനെ കിട്ടലല്ലോ? സിറ്റി അല്ലല്ലോ അങ്ങനെ ഭയങ്കര വലിയ ഉം. അതൊക്കെ അങ്ങ് ട്രിവാൻഡ്രം സിറ്റി അങ്ങനെയൊക്കെയ ഒള്ളടത്തൊക്കെ ത്ട്ടു.
അതെ അതെ ആ എന്തോ കോഴ്സ് ഒക്കെ നോക്കുന്നുന്ന് പറഞ്ഞു എന്തോയി സെറ്റായോ?
ഉം കോസ്മെറ്റ്ള്ളോളജിഎടുത്തു. ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഏകദേശം. സെറ്റാവെന്നാണ് വിചാരിക്കുന്നത്.
എന്തോന്ന് കോഴ്സാത്?
ഉം മേക്കപ്പിന്റേ അത് സ്കിൻ കെയർ ആണ് മേക്കപ്പ് എന്ന് പറയത്തില്ല സ്കിൻ കെയറ്. നമ്മള ഈ ഡെർമറ്റോളജി ഒക്കെ പോലെല്ലേ? നമ്മുടെ മൊഖത്ത് സ്കിൻ ഡോക്ടറ്.
ഓഹ് ത്വക്കു രോഗത്തിൻ്റെ.
ആഹ അത് ന്നെ.
ആഹ് അത് ന്നേ അതാണോ നോക്കുന്നത് അതെ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ മോഡലിംഗ് അങ്ങനത്തെ സാധനം ആണോ?
എനിക്ക് ഫാഷൻ ഡിസൈനിനങ്ങ്‌ പഠിക്കാൻ ഇഷ്ടിണ് പക്ഷെ. വീട്ട് ന്നങ്ങനെ സമ്മയിക്കാത്തോണ്ട് പിന്നെ ഞാൻ. എനിക്ക് മിഷൻ മേടിച്ചിട്ടു തന്നിട്ടുണ്ട് അതിന്റെറകത്ത് പിന്നെ എന്തെലൊക്കെ തയ്ച്ച് പഠിക്കും. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ അത് നോക്കി ചെയ്യാ അല്ലാതെ കോസ്മെറ്റോളജി തന്നെയാണ് നോക്കാത് ഒരു രണ്ട് മൂന്ന് മാസം
ആവാനാണോ ഇഷ്ടം?
ഉം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണണ്ടെങ്കിൽ എനിക്ക് സ്കിം കെയറിന്റെ ത്. പഠിച്ച കൊള്ളന്നുണ്ട് അതിലാവകുമ്പോ കുറച്ച് നോളജ്ജുണ്ട്. ആന്ന്ഇത് നമ്മളെ
ഗുരുതര ഫലങ്ങൾ.
ഇ നമ്മള് ഡെർമറ്റോളജി നമ്മുക്ക് സജസ്റ്റ് ചെയ്ല്ല എസ് പി എഫ് ഒക്കെ ഉള്ള അങ്ങനെ.
അതെ അതെ ഉം അതിന് അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ട്ല്ല എം ബി ബി എസ് അങ്ങനെയൊക്കെ എടുക്കണ്ടേ എനി സ്കിൻ ഡോക്ടർ അങ്ങനത്തെ ഡോക്ടർടൈപ്പ് അതാണോ?
ഡോക്ടർ ടൈപ്പിന്റെത് പോലൊണ് പക്ഷെ ഡോക്ടർ ആയില്ല നമ്മള് പക്ഷെ. സജസ്റ്റ് ചെയ്യല്ലോ. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടി പാർലർ വരുമ്പോഴത്തേക്കും. ആ പാർലറിൽ തന്നെ നിൽക്കണന്നൊന്നുംല്ല നമുക്കൊരു ഹോസ്പിറ്റലിൽ വേണമെങ്കിലും. കേറാ ഇത് കേറാകോസ്മറ്റോളജി ഡോക്ടർ ആയിട്ട് കേയറാൻ പറ്റും. അങ്ങനെ.
അനെ അത് നോക്കുന്നേക്കാളും നല്ലത് കൊറ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞില്ലേ?
ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ബാക്പേപ്പേഴ്സ് ഒണ്ട് അപ്പൊ അത്
അത് നോക്ക നോക്കുന്ന നോക്കുന്നതിനേക്കാൾ നല്ലതൊരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതല്ലേ?
ഉം ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററ്. ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് ആ ആ പിന്നെ നമ്മള്. നമ്മളുടെ ആ ഒരു ബൊട്ടിക്കൊക്കെ തുടങ്ങിയാലേ? അതിനായിട്ടൊരു ഇത് കിട്ടത്തൊളു നമ്മളെ ഓൺ ബ്രാൻഡ ഒക്കെ തുടങ്ങണ്ടായി.
അതെ പക്ഷെ അങ്ങനെ അത്ന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാ കാരണം. ഡിക്ക് പമ ഇഷ്ടം പോലെയുണ്ട്. പോസിബിലിറ്റിയും കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും അണ്ടറിൽ നിക് ണം അതും അത് അത് വളരെ ബുദ്ധിമുട്ട് കാരണം എന്തെങ്കിലുമൊക്കെ വിഷയം വന്നാലും പെട്ടെന്ന്
ഒന്നും മാറാൻ നമുക്ക് പറ്റത്തില്ല ടൈം കിട്ടത്തില്ല. പിന്നെ അതിന് വേണ്ടിട്ട് ഏൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഫീൽഡിൽ പോകണെങ്കിൽ ബ്യൂട്ടീഷ്യനെക്കാളും. നല്ലത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് പിന്നെ അതുമായിട്ട് ഇറങ്ങുന്നതല്ലേ അതിന്റെ കൂടെ ഈ ബ്യൂട്ടി. ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ അതിന്റെ കൂടെ ഒരു പാർട്ടായിട്ട് സബ്ജക്ട് ആയിട്ട് വരുമല്ലോ ഓൾറെഡി തന്നെ. അപ്പൊ അത് നോക്കുന്നതല്ലേ നല്ല
അത് നോക്കണെന്നുണ്ട് പിന്നെ വീട്ടുകാർക്ക് അതിനോട് വല്യ താല്പര്യമൊന്നും ഇല്ല
വീട്ടുകാരട്ത്ത് പറഞ്ഞ് മനസ്സിലാക്കണം ഫാഷൻ ഡിസൈനിങ് ഒരിക്കലും മറ്റേയില്ല നമ്മുടെ ക്ലോത്ത് മാത്രല്ല
അവര് വിച്ചാരം ആ വീട്ടാരെ വിചാരം എന്താന്ന് വെച്ചാ ഫാഷൻ ഡിസൈനിങ് ആ വീട്ടരേം പറയണേ തച്ചൊടുക്കുന്നതും അത് അതും തമ്മെ വേറെ വ്യത്യാസം ഇല്ലല്ലോ എന്നാണ് നമ്മള് അവർക്കറിഞ്ഞൂടെ നമ്മൾ പുതിയൊരു തുണി എടുത്ത് ആ ഫാബ്രിക്ക്ന്റെ നമ്മളെ തായ ഒരു വർക്ക് കൊണ്ടുവന്നത് ചെയ്ത് ഒരു ഡിസൈൻ നമ്മളായിട്ട് ഫോർമെയ്യ്ന്ന് ആണ് ഞാൻ വരക്കാറുണ്ട്
അങ്ങനൊണെന്നുണ്ടെങ്കില് പറഞ്ഞ മറ്റേ നമുക്ക് ഞാൻ പറയാം നമ്മുടെ ജ്വാലറിയിലൊക്കെ ആൾക്കാര് ഇഷ് ഡിസൈൻ തയ്യാറാക്കത്തില്ലേ ഇഷ്ടമുള്ള ഡിസൈൻ ആ അങ്ങനത്തെെയൊക്കെ സാധനം ഡ്രസ്സിന്റെറെ ആയാലും പലതീതിയിലുള്ള ഡിസൈൻ അപ്പോ ഫാഷ ഡിസൈനിങ് പഠിച്ച് കഴിഞ്ഞാ അങ്ങന ഒരു ഫീൽഡ് ആവുമ്പഴ്ത്തേക്ക് സാലറി എനിക്ക് തോന്നുന്നു ഏകദേശം അറുപതിനായിരം രൂപ വരെ സാലറി കിട്ടുന്നതാണ് ജോബ് അതും ഇഷ്ട്ടം പോലെ ഇഷ്ട്ടം പോലെ വേക്കൻസി ഉണ്ട്
പടം വരയ്ക്കുന്നതിന് തന്നെ അത്രയും കിട്ടും അപ്പൊ പിന്നെ നമ്മളായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന കൂടെ.
സ്കിൽ ഒണ്ട് ഇപ്പോ ഇപ്പോ ഇടക്ക് വെച്ചോരു യൂട്യൂബറാണ അ ഇൻസ്റ്റാഗ്രാമില് ഫോളോ ഉള്ള ഒരു പയ്യൻ മലയാളിയൊന്നുംല്ല ഒര് നമ്മുടെ ആ അവന്റെ പേര് വിട്ടുപോയി ഹ ഇത്യോപ്യ ഏതോ ഒരു നമ്മുടെ ആഫ്രിക്കൽ ഒരു പയ്യൻ മറ്റേ
ആഹ് ഷൂ വെച്ചിട്ട് ഷൂ വെച്ചിട്ട് ആഹ ഇൻസ്റ്റഗ്രാം പോലും ആഹ് മെസേജ് ഇട്ടതല്ലേ
ആ അതെ അതെ അതൊക്കെ അ അതൊക്കെയാണ് കറക്റ്റ് പറഞ്ഞ കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിൽ കറക്റ്റ് വരുന്ന സംഭവങ്ങൾ അത് അവ അവ അവന്റെ അവന്റെ സ്കില്ല് വെച്ച് അവൻ ആ ഒരു ഇതുണ്ടാക്കി ഈ ആ ഒരു സാധനം കൃത്യായിട്ട് ചെയ്ത് ഇടുന്നു അതൊക്കെല്ല അതുപോലെ തെക്കെ സംഭമാണെന്ന് പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കത്തില്ലേ
മ് അവർക്ക് അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതിനോട് വലിയ താല്പര്യംന്നില്ല പക്ഷെ എനിക്ക് ഇതോക്കെ താല്പര്യള്ളത് കൊണ്ട് തന്നെ ഞാൻ എവിടെ പോയി പഠിച്ചിട്ടൊന്നുല്ല യൂട്യൂബ് ഒക്കെയാണ് പഠിചേ ആ അപ്പൊ പിന്നെ അതോക്കെ വച്ചൊരു ഇത് ചെയ്യാന്നാണ് വിചാരിക്കുന്നെ അറിയത്തില്ല എങ്ങനെയാവും ടൈംമ് ടൈം എടുത്ത് പഠിക്കണ്ടേ ഉം എല്ലാരും ഉറങ്ങില്ല അമ്മാമ്മേം അപ്പാപ്പനും ഉറങ്ങി ബാക്കി എല്ലാവരും ഉണ്ട്
ആണല്ലേ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ശരിയെന്നാ
ഉം ശരി